ഹലോ
ആഹ് എന്താ പാട്
എന്ത് പാട് സുഖം തന്നെ എന്തൊക്കെ അടുത്താല് നിങ്ങളൊക്കെ പാട് സുഖം തന്നാ
സുഖം കൊഴപ്പൊന്നില്ല ഏഹ് എല്ലാം കഴിഞ്ഞു
ഫ്രീ ടൈമായിപ്പോ അമ്മളൊെ കഴിഞ്ഞ് ഇങ്ങതൊക്കെ കഴിച്ചാ ഫുഡൊക്കെ കഴിച്ചോ ചോയ്ക്ക ഹലോ ഫുഡൊക്കെ കഴിച്ചോന്ന്
ഏഹ് കഴ് കൈച്ചു
അവർ റേഞ്ച് ഇല്ലാലോ എന്തേനു
കേൾക്ണില്ല
ആഹ് അതൊരു ചെറിയൊരു ട്രബിള്
റേയിഞ്ചിന്റെ എന്തേലോ ആവും ഇപ്പോ കേൾക്കണ്ടോ ഹലോ
അബ
ഹലോ
ഹലോ കേൾക്ല്ലേ
ഇനിക്ക് കേൾക്ണ്ണ്ട് നിങ്ങൾക്ക് കേൾക്കണില്ല
ആഹ് കേൾക്കണ്ട് പറഞ്ഞോ അതാ ചോയ്ച്ചേ
ഏഹ് മറ്റേ റേഞ്ചിന്റെ എന്തെങ്കിലും ആകും ചെിലപ്പോ
ആറേഞ്ചിന് അത ആ മഴല്ലേ അപ്പൊ അതായിരിക്കും
എന്താ പാട അവിടെ മഴൊക്കെ
ഇവിടെ മഴ എന്നാണ് ഇതുവരെ നല്ല പേരുണ്ടായിരുന്നു ഇപ്പ അതാ പിന്നെ മഴ പെയ്യുന്നു
ഏഹ് വെയിലൊക്കെണ്ടോ
ആഹ് വെയിലായിരുന്നു ഇതുവരെ വെയിലായിട്ട് തിരുമ്പൊക്കെ അങ്ങോട്ട് ഉണങ്ങി കിട്ടി രണ്ടവസത്തെ ഉണ്ടായിനും
ഇന്ന് മഴ ഇന്നലിം ഇന്നൊക്കെ നല്ല മഴയാണ്
ഇതൊക്കെ മഴയനുല്ലേ നമ്മുക്ക് ഇത്വരെ വെയ്ലെന്നു
ഉച്ചക്കന്തെന്ന്
ഇന്നിപ്പ എൻ്റെ ഉച്ചക്ക് വ സാദായിട്ട് അങ്ങനെ അങ്ങോട്ട ഒപ്പിച്ച്
ഏഹ്
ഉപ്പേരും പച്ചക്കറിയൊക്കെ ആക്കിയിട്ട് ചെറിയ അയലൊക്കെ ഉണ്ടായലും അവിടെൊക്കെ എന്തെങ്ക എന്തൊക്കെ ഉണ്ടാക്കി
മീനന്നെ
നീണ്ടന്നെ ഇപ്പൊ കൊറച്ച ദിവസ ആയിട്ട് ഇറച്ചിയല്ല ഇപ്പ ഇ ഒന്ന് മീന ആക്കാ ജസ്റ്റ്
ഉം ഉം എന്തെ ന്നട്ട് മക്കളൊക്കെ സ്കൂളട്ട് വരാനായോ
വരാനവണല്ലേള്ളൂ ഇപ്പ എത്തും അപ്പൊ ഇതിനെ എത്ത്പോത്തന്ന ഓരോരോ പണികള് വൈകുന്നേര ഒരു വരുമ്പോത്തിനുള്ള ആക്കാ ഉള്ളത് അങ്ങനെയൊക്കെരോരോപ്പ ഇ ശ്രദ്ന്ന് വിളിച്ച കല വിചാരിക്ക ഐന്റെയിടെകൂടെ
ആഹ്
മക്കളൊക്കെ എത്താറായ
മക്കൾന്ന് നാല മണി കഴിയും ഇപ്പൊ വൈകുന്നേരം വരെണ്ട്
വൈകുന്നേരം വരുണ്ട്ല്ലേ ആ നാല മണി വരുണ്ട് അവർക്ക്ും ക്ലാസ്സിലേ
ആഹ് നാലുമണി വരെണ്ട് പിന്നെ നാല മണിയൊക്കെ എന്തായാലും കൈയ്യുട്ടോ പിന്നെ വണ്ടിൽ ഇവിടക്കത്തും വേണ്ടേ
ഉം നമ്മുക്ക് മൂന്നരം അരക്കള ആഹ് ആഹ് അപ്പൊ പിന്നെ നേരം വൈകും ചെയ്യതേ മോനാ
മോനും ഇപ്രാവശ്യം ചേർത്തല്ലോ
ആഹ് ഓനും കൂടുച്ചൽ തന്നായിരിക്കും വരു അല്ലെ
ആഹ് ഓര് രണ്ടാളും ഒരേതിലെന്നെയാണ്
ആഹ് ഉം
ഉം
നമ്മൾ പിന്നെവളെ മൂന്നരക്ക് സ്കൂള്ട്ടിട്ടണ്ടങ്കില് മൂന്നേ മുപ്പത്തഞ്ച് മൂന്നേ മുക്കാലാവുമ്പോത്തിന് ഇങ്ങട്ട് എത്തും
ആഹ് മക്കള അപ്പൊ നടന്ന്ങ്ങാണ്ട് അവിടെ അടുത്തു തന്നെയാണ്
ഇവിടെ അടുത്ത് തന്നെയാണ് പിന്നെ ഓരെ ഞാൻ ഓട്ടോയിൽ ഏൽപ്പിച്ച് കൊണ്ട്പോയും കൊണ്ടുവരാനും ഭയങ്കര പാട് പിന്നെ ഓട്ടോലേൽപ്പിച്ചാ പിന്നെ ഓരങ്ങോട്ട് കൊണ്ടുപോകും ചെയ്തു ടൈം ആവുമ്പോ ഓര് കൊണ്ടൊയ്‌ക്കോളും ഉം അപ്പം പിന്നെ ആ പ്രശ്നല്ല അപ്പം അത അങ്ങോട്ട് ഓര്ക്ക് വിട്ട് കൊടുത്തു
ആഹ്
പിന്നെ മോള് പോയിട്ട് ബസിൽ തന്നാ വരുവാ മോനെയാണ് ഓട്ടേൽ ഏൽപ്പിച്ചിട്ടൊള്ളൂ
ഏഹ് ഏഹ്
വേറെക്കെ എന്നിട്ട് വേറെക്കെ എന്താ ഇങ്ങനെ പോണ് ചെറിയൊര്ങ്ങനെ ആഹ് ഒരോരോ പണി ഇങ്ങനെ നടക്കലും വിൽക്കലും കഴിഞ്ഞിട്ടൊന്നും ഇല്ല ഇന്ന് നേരം വൈകി
ഇന്ന് എന്തിയേ നേരം വൈകിയത്
ഇന്ന് ഓരോര ഇതായിട്ടങ്ങനെ നിന്ന് നേരം വൈകിപ്പോയി വെറുതെ അങ്ങനെ നിന്ന്
പുയ്യാപ്പിളണ്ടോ അവടെ
ഇല്ല ഇല്ല ഇന്ന് ഇതല്ലേ ഇന്ന് വർക്കിങ് ഡേ അല്ലെ
ഏ അതാ നേരം വൈകിയത് കരുതി
ഏഹ് ഏ വർക്കിങ് ഡേ ഞാനിതന്നോ ഇന്നലെ നമ്മള് ഇവിട്ത്തെ യാത്ര കഴിഞ്ഞപ്പോൾ തിരുമ്പാ ഉണ്ടായിരുന്നു ഒരുപാട് ഓരോരോ പണികൾണ്ടായിരുന്ന് പിന്നെ മോന് സു സുഖംല്ലാഞ്ഞിട്ട് ഓൻ പോയില്ലേനു അപോനൈട്ട് അങ്ങനെ നിന്ന് ഓരോരോ പണിയായി പിന്നെ തിരുമ്പാ മോളില് ക്ക് കേറണം അപ്പൊ എല്ലാ പണിയും കിഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കേറാൻ കഴിയൂ കയറി ഇറങ്ങി കളിക്കാൻ കഴിയില്ല അപ്പൊ പിന്നെ എല്ലാം കഴിഞ്ഞപ്പോ ഇങ്ങനെ തിരുമ്പാൻ കേറി തിരുമ്പി കഴിഞ്ഞ് ഇനി ചിക്കാണ്ട്
ആഹ് ആഹ്
എന്തൊക്കാണ്ട് അട്ത്ത വിശേഷങ്ങളൊക്കെ ഒരു ട്രിപ്പ് ഇന്ന് കൊർച്ചേ ഒള്ളൂ ഞാൻ മൂന്നൂസം കൂടുമ്പളാ തിരുമ്പല് അപ്പൊ രണ്ട് ട്രിപ്പ് ഒക്കെ ഇണ്ടാവും ഉം ഉം ഇന്ന് പിന്നെ ഒരു ട്രിപ്പന്നെ ഒള്ളു കൊർച്ചേ ഒള്ളൂ
ആഹ്
പിന്നെ എന്തൊക്കെ എന്നിട്ട് അട്ത്ത വിശേഷങ്ങളൊക്കെ
ഇവിടെക്കെ സുഖാണ് എന്താ അവിടെക്കെ എല്ലാർക്കും സുഖം തന്നെയല്ലേ മക്കൾക്കൊക്കെ
ക്കൊക്കെ എല്ലാർക്കും സുഖാണ് കൊഴപ്പൊന്നുല്ല എന്താ വൈകുന്നേരം ചായക്ക് കുട്ടികള് വരുമ്പോത്ത്ന് ഉണ്ടാക്കണ്
ഇനി എന്തേലൊക്കെ ഇണ്ടാക്കട്ടെ ആഹ് കൊർച്ചും കൂടിയൊക്കെ കൈയട്ടെ അതോള ഉം
ടൈമ്ണ്ട് അല്ലേ വരാനായി
ആ ടൈം ഇല്ലല്ലല്ല ഇല്ലല്ലല്ല മൂന്നര അല്ലേ ആയിട്ടുള്ളൂ
സമയണ്ട് അപ്പ പിന്നെ മക്കള് വരുമ്പോത്തന് വേഗം കഴിക്കാലോ വിചാരിച്ചിട്ട് ഇങ്ങന കേറിയേതേന്നു
ആഹ്
ടൈമ് ഉണ്ടല്ലോ.
ഉം
അപ്പൊ അങ്ങനൊക്കെയാണ് എന്താ അന്റെ പുയ്യാപ്ലന്റെ ഒക്കെ വിശേഷങ്ങളൊക്കെ?
സുഖാണ് കൊഴപ്പൊന്നുല്ലാ.
കൊഴപ്പന്നുല്ല റാഹത്താ ആയിട്ടറ്റേ റാഹതായിട്ടന്നേ പോണ് പ്പൊൻക്ക് ലേ പണിക്ക് എന്താ കൊഴപ്പങ്ങളൊന്നും ഇല്ലാലോ?
ഇല്ലല്ലല്ല ഇപ്പ അങ്ങൻത്തെ വല്ല്യയ ബുദ്ധിമുട്ടൊന്നുല്ല ഇപ്പൊക്കെ ആഹ് പ്പൊക്കെ സെറ്റ് ആയില്ലേ. പ്പൊ പോയിട്ട് കൊറെ ആയിലേ അപ്പൊ ആ ഒരു ഫസ്റ്റ് പോകുമ്പല്ല ആ ഒരു ഇത് ഉം അറിയാത്തരുതീക്കാണ്ട് പോയതല്ലേ.
ഇപ്പൊക്കെ പഠിച്ചില്ലേ അതൊ ണ്ടാക്കലും പിടിക്കലും അതൊക്കെ. ആഹ് ഇപ്പൊ ആ പ്രസിന്തൊക്കെ തീർന്ന് ആഹ് ഇപ്പൊ പോയിട്ട് ഇപ്പ എത്രായി?
പ്പൊ ഒരു വർഷം കഴിഞീല്ലേ?
ഒര് വർഷം കഴി ഒരു വർഷം കഴിഞ്ഞ്.
ഏഹ് ഒരു വർഷം കയ്ഞ്ഞു.
ആയ്ഷ്
ഒരു വർഷം കഴിഞ്ഞ് ഉം കൊർച്ചു എത്രോ അ ആയി ദിവസങ്ങളും ആയി.
ആഹാ ങ്ങനെ കഴിക്കുന്നുല്ലേ ശരി.
ട്ടിന്നീ ഈ വാക്ക്ത്ത്ക്കന്നേ വര്ന്ണ്ടോ?
വര്ണ് ഇനിയിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് കാര്ണങ്ങളൊന്നുല്ല ഇപ്പ അട്ത്ത് കഴിഞ്ഞ വെള്ളി ചു വന്ന് പോയതല്ലേനോ അപ്പൊ പിന്നെ ഇനിയിപ്പ അട്ത്തൊന്നും വര്നില്ല.
ആഹ്
ഞമ്മള് ന്നലെ ആ ഇന്നലെ അതുപോലെ അമ്മള് ന്റെ മോള അട്ത്ത് പോണ ടൈമില് അവടേക്കൂടെ വന്നത് ആഹ് ബൈപ്പാസ് കേറിയതാ ബൈപ്പാസ് മാറിപ്പോയി ലാസ്റ്റ് ചെങ്കോട്ടിക്ക് എത്തി.
ആണോ?
ഓടി ഓടി ഓടി ഓടി ചെങ്കട്ടികത്തീന്റെ അപ്രാണ് ആ ള്ളത്. സ്ഥലൊക്കെ മാറിയൊക്കെ പിട്ത്തം വ്ട്ടല്ലോ പിന്നെ ചെങ്കട്ടിക്കന്നെ തിരിച്ചങ്ങോട്ടന്നെ വന്ന്
ഏഹ് അന്നോട് എന്താ നേര്ത്തെ പർഞ്
അങ്ങനെ കൂരിയാട്ട് കൂടെ പിന്നെ അങ്ങനെ അങ്ങോട്ട് പോന്ന്.
ട്ടാഹ്
ഇതല്ല ടൈമല്ല മഴയ്നൂ അപ്പൊ പിന്നെ മോള പിന്നെ വൽ ആഹ്. പിന്നെ മോളെട്ത്ത് പിന്നെ അവിടേക്ക് വരാ വരാ വെള്ളിയാഴ്ച വന്നതും അല്ലെ പിന്നെ അങ്ങോട്ട് എത്യാതുല്ല്യ. അവ് പിന്നെ അങ്ങനെ അങ്ങോട്ട് ആ വണ്ടിമലങ്ങോട്ട് പോയത്. നല്ല മഴേനിച്ചല്ല മഴേന്പ്പൊ. ഉം മോഖത്തൊക്കെ കല്ലോണ്ട് ഏറ്‌ട്ട്ണ പോലേ.
ആഹ് അപ്പ അയ്ന് നല്ല മ അങ്ങളാ ആ ഭാഗ്ത്ത്ക്ക് ഉണ്ടാവ് ലേ ഈ ഭാ ത്കൊക്കേ നല്ലം
അവടെണ്ട് നമ്മള് അങ്ങോട്ട് എറങ്ങ്ണ സമയത്ത് അ റെയിൻകോട്ടൊക്കെ എട്ത്തീനു പക്ഷെ എറങ്ങാൻ ടൈമിലൊന്നും മയ ഇല്ലേയ്നും.
ഏഹ്
നല്ല വെയ്ലെന്നേനു. പക്ഷെ കൊർച്ചങ്ങോട്ടൊക്കെ എത്തിയ കഴിഞ്ഞപ്പോ നല്ല
ഉം ന്ന്ട്ട് മോളക്ക് സുഖം.
ഉം കൊഴപ്പൊന്നുല്ല സുഖാണ് ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ ഇത് കഴിഞ്ഞ്ക്ണ്. ഇപ്പ അങ്ങൻത്തെ പ്രശ്നൊന്നുല്ല
അവടെ അവടെ അങ്ങനെ നിക്കാവൂല്ലേ ഹോസ്
അഹ് ആഹ് ഹോസ്റ്റലിൽ നിക്കാണ് അപ്പൊ ഓര് ഞാറാ ച സങ്ങൾ മാത്രേ വിസിറ്റള്ളൂ അപ്പോ കഴിഞ്ഞ ഞായാഴ്ചയല്ലേ ഞട ത്ത ഞാറാഴ്ച ചെൽപ്പോ ക്ലാസ് ഇണ്ടാ മതി ഓരു പറയു ആഹ് ഓര് പറയ്ണ ടൈമിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ
ആഹ് അപ്പൊ അങ്ങനെ പോയതാവൂല്ലേ
ആഹ് അപ്പൊ ഓര് പറയ്ണ ടൈമിലാവുമ്പ വല്ലാത്ത ദിവസങ്ങക്ക് ക്ലാസ് ഇല്ലാത്ത സമയാവുമ്പോ പോവാാൻ കഴിയില്ല അപ്പൊ പിന്നെ ഓല് വിളിച്ചപ്പ അങ്ങോട്ട് പോയി ഇതൊന്നും നോക്കിയില്ല
ആഹ്
അപ്പ അങ്ങനെ പോയി പോന്നു
ചേർന്നിട് കൊറ ആയോ ഒരു മാസോ
ഒരു മാസം കഴിഞ്ഞ ഇരുപതാംയതി ഇരുപതാംയതി തന്ന മാസം ഒന്ന ഇപ്പ എത്ര പതിനനായ പതിനഞ്ച് അങ്ങനങ്ങ കൊണ്ടൊക്കെയില്ലേ
ആഹ്
ഇരുപതാം തീയതി എന്ന ഒരു മാസവും
ഉം ഉം ഇപ്പ അവിടെ
ഇപ്പോള ഇപ്പൊ സെറ്റയി ഓളക്സത്തിലൊക്കെ നല്ല കുട്ടി കുട്ടികളാണ് അപ്പൊ പിന്നെ ആഹ് പ്രശ്നംമല്ല ചില റൂമിലൊക്കെ ഭയങ്കര കുട്ടികള അതിനെക്കൊണ്ട് ആഹ് കുട്ടികക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്
നിങ്ങള ആഹ് ഭാഗത്തി കുട്ടികളൊക്കെ ഉണ്ടോ
ഇല്ല ഇല്ല നമ്മളടന്നില്ല ഒന്നക്ക ഓള റൂമിലുള്ള ഒന്ന് കാ കാസർകോഡ് ഒന്ന് കണ്ണൂർ ഒന്ന് തലശ്ശേരി ഒന്ന് ഓട് കോഴിക്കോട് പിന്നെ ഒന്നുള്ള തിരൂര് ഒന്ന് വളാഞ്ചേരി അങ്ങനെ ആറുട്ടിയാണ്
ആഹ് ആഹ് ആഹ് ഓളെ റൂമില്ലന്നെ അല്ലേ
ആഹ് ഓളെ റൂമിലെന്നെ ആറ് കുട്ടികളാക്പോ ഒരു നല്ല രതിലായിട്ടാണ് അപ്പൊ പിന്നെ അവർക്ക ആഹ് പ്രശ്നം ഇല്ല
ഇപ്പൊ ഇങ്ങനെ മാറി നിന്ന കണ്ടൊക്കെ കണ്ട് ശീലമായിക്കൂല്ലേ
അത നമ്മുക്കും ഇങ്ങോ ശീലായി കിട്ടണം ഒക്കാ പ്രശ്ന ഇല്ല ഒടെ കമ്പനിക്കൊ കാലുണ്ട അതിനെക്കൊണ്ട് നമ്മുക്ക എങ്ങോട്ടങ്ങട്ട നീ കിട്ടങ്ങട്ട നമ്മ രാവിലെ മുതൽ ഇങ്ങനെ ഇതിനുള്ള ഇരിക്കക്കൊണ്ട്
ഉം ഉം
പിന്നെ സ്കൂൾ വെക്കേഷന ഒക്കെപ്പോവിടു തന്നെ ആപ്പോ കുറച്ചായല്ല അപ്പ നാലഞ്ച മാസം വീട്ടിൽ തന്നെപ്പോ ഉൾക്കങ്ങന പോയപ്പോഴ ഒരു വൃത്തിയടും ഭയങ്കര വൃത്തിയും ചെറുതായിട്ടൊന്നുമല്ല
അയിന്റെ ഒരുരിതാവുംല്ലെ
ഉം ഇന്നല അങ്ങനെ ചാൻിച്ചട്ട്പ്പപ്പോ വാ പറഞ്ഞത്തിനി അടുത്ത ഞയറാഴ് കാണൻ കഴിഞ്ഞില്ലെങ്കോ അത് അല്ലാറെ പിന്നെയും പിറ്റത്തെ ഞായറാഴ്ച വയിന്നെരെ കാത്തിരിക്കണ്ടേ
ഉം ഉം എന്നിട്ട് ഇങ്ങള്ൾ രണ്ടാള് മാത്രം പോയിക്കൂല്ലേ
ആഹ് മോനെ വിളിച്ച പോവാൻ പറഞ്ഞവാ എനിക്ക് കളിക്കണ മൂടായ്ഞാന ഇല്ലേ എനിക്കിപ്പോ മൂടില്ല ഇങ്ങള്ൾ പോയിക്കോളിന്ന്
അപ്പം നമ്മൾ മാത്ര ഇങ്ങോട് പൊന്ന് ഓന്റെ മൂടില്ലാഞ്ഞാ ഇപ്പ പിന്നെ, പിന്നെ ദാനെ ഇണ്ടായിന്നല്ലോ അപ്പൊ ദാനക്ക് ഒറ്റക്ക് കമ്പനി ക്കോനും ഉണ്ടായിക്കോട്ടെ വിചാര്ച്ചിട്ട്
ആഹ് ആഹ് ആഹ്
നമ്മള് പോയി. അന്ന് ഒന്നരക്ക് ആഹ് ഒന്നരക്കെറങ്ങി അഞ്ച് മണി അവ്ടെ രണ്ടോ ഇപ്പൊ ഇ പെങ്കുട്ടിയേക്കൊക്കെ അർങ്ങീനെ കൊണ്ടാ അല്ലേ രണ്ട് രണ്ടര ആയപ്പോത്തിന് അവടെ നമ്മൾ രണ്ട് രണ്ടരായപ്പോത്തിന് അവ്ടെ എത്തി അഞ്ച് മണിക്കാണ് ഇങ്ങോട്തിരിച്ചു പോന്നത്. അതരെ ഓളെട്ത്തടെ ഇര്ന്ന്.
ഏഹ് ഞായിന്നലെ അയ്ന് മോളെ വിളിച്ചു അപ്പം മോള് പർണു ഉമ്മ ഇവിടെല്ല ഇമ്മ അങ്ങനെ ഇത്താത്താനെ കാണാൻ പോയി ക്കാണ് ന്നൊക്കെ ഇങ്ങനെ പർണു അപ്പൊ
മ് ഓടെത്തീട്ട് ഞാ ഇങ്ങളൊക്കെ വീഡിയോ കോൾ ചെയ്യണം ന്നർഞ്ഞീന്നു അപ്പോള് ചെന്നപ്പം നമ്മളെ ഫോണ് ഇന്റെ ഫോണ് ഞാൻ ഇട് ത്തില്ലേര്ന്നു. ദാനറ്യാ ഇന്റെ ഫോണ് കൊണ്ടോവര്ത് ഇൻക്ക് ഓക്ക് വേണ്ട ഇപ്പടെ ഫോണ് ഇല്ല്യാണ്ടെ, ബോറടിക്ക്യൂലേ.
ആഹ് ആ
നെറ്റിന്റെ ആവശ്യത്തിന് അപ്പോ പിന്നെ ഇന്റെ ഫോൺ കൊണ്ടയ്ല്ല ഇക്കാക്കന്റെ ഫോണാ കൊണ്ടോവ. അപ്പൊ ആടെ ചെന്നപ്പോ കുട്ടിയേൾക്ക് എല്ലാര്ക്കും വിളിക്കാനും ഉമ്മാര് വെരാത്തെ പേരൻ്റ്സ് വരാത്ത കുട്ട്യേൾ ണ്ട
ആഹ് അപ്പൊ ഓരിക്കൊക്കെ വിളിക്കാൻ വേണ്ടി ഫോൺ കൊടുത്തുക്കുല്ലേ. അപ്പൊ ഫോൺ അവ്ടെ പറ്റൂലാ?
ഇല്ല അബതാണ് ഒന്നാമത് പൊറുത്യേട്, ഫോൺ അവ്ടെ ഉപയോഗിക്കാനേ പറ്റൂല.
ഇല്ലല്ലേ അപ്പൊ ഓര്ക്ക് ഇങ്ങള് ഒക്കെ ഇങ്ങളൊക്കെ വിളിക്കാൻ വേണ്ടിട്ടോ സാധാ ഒരു ചെറിയ സെറ്റാ.
ചെറിയ ആഹ് ചെറിയ സെറ്റാണ് അത് ആഴ്ചേല് രണ്ടൂസം.
ആഹ് അങ്ങനെ ആവൂല്ലേ
ഉം അങ്ങനൊക്കെ ആയി റ്റ് ഭയങ്കര പാട് മറ്റേ ഫോണുണ്ടാവുമ്പക്ക് അത്ര പ്രയാസണ്ടാവൂലാന്ന്. ട്ടെ ഉം
ക്ലാസ്സും കാര്യൊക്കെ ടൈമൊക്കെ അപ്പെങ്ങനേണ്?
ക്ലാസ്സ് രാവിലെ ഏഴ് മണി മുതല് ഏഴര മുതൽ നാലര വരെ അഞ്ച് മണിയാകും ഹോസ്റ്റൽല് എത്താൻ കൊളംബിയാസിന്ന്.
ആഹ് അഹ്ക്കെ എന്താണ് ഹോസ്റ്റലിന്റടുത്തന്നേണ്?
അല്ലല്ല അത് എന്ത കൊർച്ച് ബസ്സിലൊക്കെ പോണം. അത് ഓര് കൊണ്ടോവും പക്ഷെ കൊർച്ചങ്ങോട്ടു പോണം. നമ്മളവട്ന്ന് നമ്മളവട്ന്ന് പുത്തനതത്താണിയൊക്കെ പോണ അങ്ങനൊക്ക ള്ള കൊർച്ചൊരു ടൈമ്ണ്ട്. ച്ചൊരു ദൂരണ്ട് ആഹ് ഓര്ക്ക് ആഹ് ഓര്ക്ക് കൊണ്ടൊവാനും കൊണ്ട്രാനൊക്കെ വണ്ടിണ്ട്.
ആഹ്
ഉം പിന്നെ വേറെന്താ ഒന്നും ഇല്ല്യല്ലോ ഞാൻ ന്നാ പിന്നെ വിളിക്ക്യട്ടോ.
ഓഹ് ഓക്കേ ന്നാല്. പണിയില് തെരക്കിലാവുല്ലേ.
ആഹ് ആഹ്.
ഉം ന്നാ ഫ്രീ ആവുമ്പം വിളിക്കോണ്ടി.